ഹലോ ആ കേക്കാവോ
ആഹ് കേക്കാ
ആഹ് എന്ത് ചെയ്യുന്നു
ഞാൻ അതിരടി കാണുവായിരുന്നു
ആഹ് എങ്ങനെയുണ്ട് പടം ആഹ് ഞാൻ കണ്ട് അടിപൊളി പടാ
ആ
ആഹ് നീ കണ്ടു തീർന്നോ
ഉം ഞാൻ കണ്ട് കഴിഞ്ഞ്
ഉം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ
ഓ ഇഷ്ടപ്പെട്ടു ഇപ്പം മറ്റേ ഇൻസ്റ്റൽ റീൽ ഇൻസ്റ്റ എടുക്കുമ്പോ മൊത്തം എനിക്ക് അതിരടിയാണ് വരുന്നത് റീൽസും പിന്നെ പാട്ടും ഉം അതിലെ മറ്റേ ലാസ്റ്റ് ഞാൻ പിന്നെ കൊറേ പേരോ ട്രോൾ ചെയ്യുന്ന കണ്ടിട്ട് കണ്ട ഒരു കോളേജിലാണോ ഈ അമ്മ പുതപ്പോക്കെ പാടുന്നത് പക്ഷെ ഞാൻ എനിക്കത് കണ്ടപ്പോ അതും മൈന്റില് വന്ന പോലും ഇല്ല ഇതൊരു കോളേജാണ് അതിനെന്താണ് പിന്നെ കൊറേ പേര് ആ പാട്ടിന് ഭയങ്കര ട്രോള് കൊടുക്കുന്നോണ്ട് ഇഷ് കൊള്ളത്തില്ലിന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്കാണെങ്കിൽ നല്ല ഫീൽ ആയിട്ടാണ് തോന്നിയത് ലാസ്റ്റ് മറ്റേ വിഷമം വന്ന് ആ പാട്ട് കേട്ടപ്പം
ആഹ് ആ മറ്റേ അവസാന ഹഫില് ഇല്ലേ
അതെന്താ
അല്ല അത് അല്ലേ ഈ എട ഇപ്പോ ഇപ്പോ കുറച്ചു ദിവസം മുന്നേ വിനീഷ് ശ്രീനിവാസൻ ഏതോര് കോളേജിൽ ഈ പാട്ടാ അമ്മ പുതപ്പ് പാടുന്നത് ഞാൻ റീല് കണ്ടായിരുന്നു അതൊരു കോളേജിലൊരു പ്രോഗ്രാമിന് അവന് ഈ പാട്ട് അവിടെ സ്റ്റേജി പാടും ഇതൊക്കെ അതൊന്നും ഒന്നുമില്ല അതൊക്കെ ജസ് ല്ലാം നല്ല പാട്ടുകളില്ലേ
അതെ അതല്ല ഞാനിപ്പ കണ്ടത് ന്ന് വെച്ചാ ഈ ഒരു കോ കോളേജിലാണോ ഈ പാട്ട് പാടുന്നത് അതുപോലെ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് അങ്ങനെ കൊള്ളത്തില്ലാന്നും തോന്നിയില്ല നല്ലതായി തന്നെ തോന്നിയത്
കോളേജ് പിന്നെ ഇങ്ങനത്തെ പാട്ടാ മൊത്തം അടിച്ചുപൊളി പാട്ടേ പാടാവോ
എന്നാ പിന്നെ നേരനൊക്കെ പാടുന്നതും
അതെ
മ്മ്ഹ്..
എനിക്ക് മൊത്തത്തില് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഷാന്ത. മാന്റെ ആ ക്യാരക്ടർ വര്..
കൊറച്ചോവറ..
അല്ല അത്ഹൈപ്പറായിട്ട്. ചെയ്തതായിരിക്കും മിക്കവാറും കാരണം.. അവര് ഇത്തിരി ഒരു ചാടയായിട്ടുള്ളൊരു ക്യാരക്ടർ വേണം പ്പ അങ്ങനെയൊ കൊടുതായിരിക്കാം എന്ത്യ്യാം.. ആ. റിയൽ ലൈഫിൽ അങ്ങേനെഒന്നും അല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് കൊ റച്ചരു ഹൈപ്പറായിട്ട് ഒരു കേരക്ടർ കൊടുത്തതാ.. അത് നല്ലയി ചെയ്തത് കോമഡി ആയിരുന്നു. ഇത്..
അതെ ഫുൾ നല്ല എൻഗേജ്ങ്ങാണ് സിനിമ ഫുൾ കോമഡിയയിട്ട്..
അതെ അതെ അതെഹ്ഹ് ടോഫിനയുടെ കാര്യം എടുത്തു പറയണം അവന്റെ അവര് സ്ലാങ്ങും.. ആ. ഒര് ആറ്റിക്യുടും..
ആ പാട്ട് മറ്റേ.. അതില് ബാ ബാക്കിൽ പാടുന്ന സംഭവങ്ങളോ ഒക്കെ മറ്റേ നമ്മടെ തിരുവന്ധോരത്ത്.. സതിതിരുന്നാൾ സംഗീത കോളേജിലെ പിള്ളേരെണ് ചെയ്തേക്കുന്നത്.. അവർക്. ഹ്ഹ് ഇവര് ഈതിന്റെ.. മ്യൂസിക് ഡയറക്ടറും എല്ലാരും കൂടെ വന്ന്.. രണ്ടു ദിവസം ട്രെയിനിങ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് അവര് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്.. ആയിലെ ബാ ബാഗ്രൗണ്ടില് പാടുന്നതും ഒക്കെ ഈ അമ്മപ്പതൊക്കെ.. ഞാൻ ഇന്ന് അതിന്റെ ഒരു റീൽസ് കണ്ടായിരുന്നു അവരിങ്ങനെ.. മ്മ്ഹ്. അവന്റെ അടുത്ത് ഹരിശങ്കർ അതുവൊലാ.. ഇതിന്റെ ആ. മ്യൂസിക്കിന്റെ വർക് ആയിക്കാര് എല്ലാരും വന്ന്.. ഏ. രണ്ട് ദിവസം അവർക്ക് ട്രെയിനിങ് കൊടുത്തായിരുന്നു ഇപ്പടി. മ്യൂസിക് കോളേജ് സംഗീത കോളേജില്..
അല്ലെ ന്. ട്രെയിനിങ് എന്താ കൊടുക്കാനു ഇതിന്റെ കോറസ് വണരു..
ആഈ പാട്ട് പഠിപ്പിക്കേൻ..
ആഹ ഓക്കെ ഓക്കേ..
പാട്ട്കെട്ടപ്പോ ഹ് ഹേ. വേറെ പൊറത്ത്.. ഒരു ലൈ ഒരു ലൈനല്ല കുറെേ ലൈന് ല് എല്ലാരും കൂടി പാടുന്ന ലൈനില്ലേ..
അത് അവരാണ് ആ പിള്ളേരാണ് പാടി ക്കുന്നേ..
മ്ഹ്. ഹ്ഹ്ഹ്. ഓക്കേ ഓക്കേ ആഹ മൻ സ്സിലായി ആ.. ആഹ് പിന്നെ വേറൊരു ഇനിങ്ങു ണ്ടായിരുന്നു ടോവിനോ പാട്ന്നതും അവനല്ലന്ന്.
മ്മ്ഹ്. അതെ. ഏഐ. അത് ആ മ ഒരു ആളാണ് ചെയ്തെക്ക്‌ന്നെ. അയാള് ഫേമസാണ് അയാളുടെ പേര് ഞാൻ മറന്നു അയാളും കൂടി ചേർന്നിട്ടാണ്ഈ കോളേജിലേ പിള്ളേരൊകെ പഠി ഇക്കിന്നത്. അയാള് പാടിയത് എ യില് കീറ്റി അവന്റെ സൗണ്ടാ. ക്കുന്നതാണ്.
ടോവിനോടെ ഓയിസാക്കിഎങ്കി ആഹ്. ഞാൻ കരുതിയത് ടോവിനോ പാടിയതായിരിക്കുന്ന.
ആ അതേപോലെണ്ടാര്ന്നു.
ആഹ്, ഹ്ഹ്ഹ്.
പക്ഷെ അത് പാടിയപ്പോ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു പാട്ട് കിട്ടോന്ന്അതില്.
ആ. അതെ, അതെ ആ പാട്ട് പാടിയപ്പോ എന്തോ എനിക്കും. ആ ഒരു ടൂൺ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ന്താരെ ഈ പാട്ടിന്റെ ടൂണൊന്നും. അതിന്റെ ആ ഒരു രീതി ഇപ്പന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അവസാനം രീത് പാടിയപ്പഴാണ്. ആ പാട്ടിന്റെ യഥാർത്ഥ ആ ഒരു ടോണും അതിന്റെആ ഒരു ഫീലിം കിട്ടിയത്.
നല്ലെയാരുന്നു അപ്പഞവിചാരിച്ചു. തിയേറ്റർ പോയി കാണേണ്ടായിരിക്കുന്ന്.
പ്രോമിസ്.
പട്ക്ഷെ. അങ്ങനെ കാണാണ്ട് തന്നെ ഫോണീന്ന് കണ്ടപ്പോതന്നെ ഇത് കി ട്ടിയാരുന്നു.. അപ്പൊ തിയേറ്റർലെ കാര്യം പറയാണ്ട.
ആ അതെ, അതെ തിയേറ്ററില് ഒരുപാട് കോമഡി സീൻ ഉണ്ടല്ലോ. അപ്പൊ എല്ലാരുട ഒന്നിച്ച് ആ ഒരു വൈബ് കിട്ടുആയിരിക്കും മിക്കവാറും.
അത് ഇഷ്ടപ്പെട്ട ഒരു സീൻ മറ്റേ ടൊവനോയുടെ അപ്പു പ്പൻ. അല്ല അച്ഛനെണീച്ച് ആരട ഏതന്ന് പറയുന്നത് ശ്രീനിവാസന്റെ മോന മൂത്തതാ എളെയത. അപ്പൊ മൂത്തത് ന്ന് പറയുമ്പോ ഓ ഒന്നും പറഞ്ഞ കിടക്ക
ആ ഹ് ഇന്റർവ്യൂ. ടുക്കുന്ന പയ്യനാണോ അല്ല ഇത മൂത്തത്.
അപ്പ അങ്ങെർക്ക് പുച്ച.
ആ ഹ്.
അങ്ങന കൊറെ സീനുകളുണ്ടായിരുന്നു അതില്.
ആ പിന്നെ നമ്മടെ ഹാഷർന്റെ അവ ഒരു ചെറിയൊക്കൊണ് അതും കൊള്ളാര്
ഏയ്
ഒരു ടക്, ടക് സൗണ്ട് വെക്കുന്ന മറ്റേ വിരൾ തൊട്ടൊന്നും പോല്ല.
എന്ത അറിയത്തില്ല. ആ ഹാഷിറിന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ലേ.
അക്ക
ഹലോ?
ആഹ് കൊഴപ്പൂല്ലാരുന്നു. മറ്റേ ബി എം ഡബ്ല്യൂടെ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ പറു
ആഹ്, ആഹ് അവന്റെ ഒരു ചെറിയ മാനുറോസത്തിന്റെ ദിവസം ചെയ്ത് അതൊരു രസം ഉണ്ടരുന്നു. അവര് സാധാരണ റീലക്ക ചെയ്യുമ്പോള്ള ഒരു ഇതുണ്ടല്ലോ അവന്റെ ഫ്രണ്ട്സുആയിട്ടൊക്കെ നിക്കുന്നത് കൊള്ള അത് കൊള്ളാം.
പിന്നെ ഷാൻ റഹ്മാൻ ഓടത്തില്ലാന്ന് പറഞ്ഞിട്ട് ഓടുന്നത്.
അത് ആ, അ അത് കൊള്ളാ പിന്നെ എക്സ്പെക്റ്റഡ് ആണല്ലോ അങ്ങ ഓടത്തില്ലാന്ന് പറഞ്ഞോനായിരിക്കും ആദ്യം ഓടന്ന് കാണിക്കുന്നത്.
പിന്ന ബേസില് നല്ലതായിരുന്നു. ബേസിലിന്റെ ചെല ചില സംഭവങ്ങളൊക്കെ നല്ലായിരുന്നു
ഏത്
ആറ്റിറ്റ്യൂഡ് കോമഡി ഒക്കെ
അതെ അതെ ബേസിലങ്ങ് പ്രായം കുറഞ്ഞത് കൊച്ച പയ്യനായിരുന്നു
ഉം തലയില കാംമ്പിട്ടട്ട്
ആഹ് ഫസ്റ്റ് ഇയർ വപ്പോ കണ്ടീട്ട് ആഹ് ആഹ് അപ്പ പിന്നെ അത്രക്ക സ്പേസ് ഇല്ല കൊറച്ചേള്ളല്ലേ
ഉം
അതി തുടക്കം തൊട്ട് അവസാനം വരെ ക്യാരക്ടർ ഉണ്ടെങ്കിലും വലിയ സ്ക്രീൻ സ്പേ ഒക്കെ അ
സർവ്വമായി ഇറങ്ങുന്നതിന് മുന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തത് സർവ മമായിയ്ക്ക് മുന്നോണ് ഇത് ഷൂട്ട് ചെയ്തത് അന്ന് ഇവൾ പറഞ്ഞരന്ന് ് ഇവരോടക്ക നിവിൻ പൊളി പോലെയോടും അവ എല്ലാവാരോടും പറഞ്ഞായിരുന്ന ഒരു കുച്ചെറിയാ റോളാണ് ചെയ്തത് കുഞ്ഞു റോള് അതും ആദ്യത്തെ പത്ത് മിനിറ്റ്ങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളോന്ന് എന്നിട്ട് അവര് സിനിമ ണ്ടപ്പോ അവർക്ക് മനസ്സിലായി ആദ്യം തുടക്കം തൊട്ട് അവസാനം വരെ അവളുണ്ട് എന്നിട്ട് ഇന്നടോൾ പത്ത് മിനിറ്റാണ് കള്ളൻ പറഞ്ഞത്
ഓ അവള് ഫസ്റ്റ് ക്യാമറയുടെ പിന്നി വ ഇതിലാണല്ലെ
നമ്മ കഴിഞ്ഞിട്ട് ആണ് സർവ്വമായ ഷൂട്ട് ചെയ് സർവ്വമായ അത് റിലീസ് ആയന്ന് പറു
ഓഹ് ഓഹ് അങ്ങനെ ആരുന്നല്ലേ പഷെ ഒര് പുതുമുഖനടി എന്ന്ള്ളൊര് ഇതൊന്നുല്ല നല്ലൊര്
നല്ല നല്ല ഭംഗിയാ കാണാൻ
അതെ അതെ
ഇത് എന്തുവ എട്ത്തെച്ചക്ക്ന്നു ചിരി വരും അതെങ്ങനെ
ജയിച്ചൂ എനിക്ക് മനസ്സിലാവ്ന്നില്ല അത് കണ്ടിട്ട് പൊട്ടേണ്ട സിനിമയാണ് ദൃശ്യം ത്രീ
സീരിയലോ അത് സീരിയല് പിന്നെയും ക്വാളിറ്റിയിലിടുക്കും ഡയലോഗ് ആണേലും ആക്ടിങ് ക്കെന്ത ഓവറാക്ടിങാ അൻസിബയുടെക്കെ ആക്ടിങ് ഓവറെന്ന് വെച്ചാ അൻസിബേടെ മാത്രല്ല മോഹൻലാലിന്റെ ആക്ടിങ്ങ്
അൻസിബയ്ക്ക് വേറെ സിനിമിയൊന്നുല്ലല്ലൊ അവളാകെ ഇപ്പ അഭിനയി ദൃശ്യം ട്ടൂ ത്രീ
എറങ്ങി ഇത് സൂപ്പറാണ് അഭിനയ്ക്കാൻ അഭിനയിക്കാ ഇല്ലെന്ന് അവളിപ്പ എടക്ക് മറ്റെ അമ്മ അതോട്ടൊക്കെ ലെയ്റ്റായി എന്തെക്കൊ പ്രശ്നായി അവര് സംസാരിക്കകൊ ചെയ്തല്ലൊ
ഹ്മ്മ് ഹ്മ്മ്
പ എൻക്ക് എല്ലാരക്ടിങും ഒരിതായ്ട്ടാണ് തോന്ന്യത് എനിക്ക് മറ്റെ ദൃശ്യം വണ്ണിലെ മറ്റെ മീനേടെ ആക്ടിങ് ആർട്ടിഫിഷ്യലായിട്ട് തോന്നീട്ടുണ്ടായിരുന്നു ട്ടൂ ത്രീ ഒക്കായപ്പൊ ഭയങ്കരായിട്ട് തോന്നി
ലൈഫില് ഇപ്പോ ഒരാവശ്യം ഇല്ലാത്തതായിരുന്നു വെറുതെ ആഹ് പിന്ന ഒര് ചെറിയൊരു കൺക്ലൂഷൻ കൊടുക്കാൻ വേണ്ടി ആയിരിക്കും
അല്ല ഇപ്പ പറയ്ന്ന ചെലപ്പൊ നല്ല ഐഡിയ കിട്ട്യാ ഫോറുണ്ടാവുംന്ന്
എന്ത് പറയാൻ
അവർ ട്ടൂ വരെ മതിയായ്ര്ന്നെന്ന് തോന്നി ത്രീ എറങ്ങി ട്ടൂ നല്ലൊരു ഹൈപ്പ്ല് കൊണ്ടച്ച്ട്ട് ത്രീ ഒര്മാതിരി എന്ന്
പഷെ ട്ടൂം ട്ടൂം ക്യാരറ്റേഴ്സിന്റെ അഭിനയൊന്നൊക്കെ പറയുമ്പ കൊറേ പുതുമു പുതിയ ആൾക്കാര് ഓഹ് നല്ല ബോറായിട്ട് ചെയ്തതാണ് പഷെ ആഹ് പടത്തിന്റെ സ്ക്രിപ്റ്റിന്റെ ആഹ് ഒര് ആഹ് നല്ല സ്ട്രോങ് സ്ക്രിപ്റ്റായതോണ്ട് മാത്രാണ് ആഹ് പാർട്ട് നല്ല ഹിറ്റ് ഹിറ്റായത് അതിൽ അവസാന്നത് ഇല്ല ദൃടം കണ്ടില്ല
ടം ആദ്യൊക്കെ നമ്മക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നും പിന്ന ലാസ്റ്റ് ദ്യത്തൊരു പയിനഞ്ച് മിൻറ്റ് നമ്മക്ക് ഭയങ്കര ഇതാവും ഷൈന്റൊക്കൊര് ഇപ്പം അഭിനയാണേലും ഓവർ നിഷ്കൊ ആയിട്ട് എപ്പഴും കൃഷ്ണേട്ട കൃഷ്ണേട്ട എന്നൊക്കെ വിള്ച്ച് പോലീസാണ് മെയിൻ ഉദ്യോഗസ്ഥനാണ് പക്ഷെ ലാസ്റ്റാവുമ്പഴാണ് ലാസ്റ്റ് ആവുമ്പ നല്ല ക്കിടിലനായിട്ട് അഭിനയിക്കുന്നുണ്ട്
പം നിങ്ങടെ വരത്തൻ സിനിമയ്ക്കകത്ത് ഏഹ് ഫഹദ് ഫാസിൽ തൊടക്കം ഇങ്ങനെ പാവായിട്ട്
ആഹ് ഇത അങ്ങനെയല്ല വര സിനിമയിൽ ഓവറാക്ടിംഗാണെന്ന് തോന്നത്തില്ല പക്ഷെ ദൃഢത്തിൽ ഓവറാക്ടിങായിട്ട് തോന്നും
ഉം
ഞാൻ ആക്ടിങ്ങിന്റെ കാര്യാണ് പറഞ്ഞെ ഓവർ വിനയം പക്ഷെ വരത്തന്റെക്കാണെങ്കിൽ അങ്ങനെ അല്ലല്ലൊ വരത്തനൊക്കെ സൂപ്പർ സിനിമെയല്ലേ
ഇണ്ടാവര്ന്ന് പറഞ്ഞു അവരാർക്ക് പറഞ്ഞു സ്ലോ ആയ്ട്ട് പാവായ്ട്ട് വിട്ടെ അവസാനം മറ്റേ അര മണിക്കൂറ് ഓന്റ ഏറ്റവും ഡാർക്ക് സൈഡ് ഇട്ക്ക്
ഉം
പിന്നെ വേറെ ഏതൊക്കെ സിനിമ കാണാൻ പത്രിയൊട്ട് കണ്ടോ
ഉം പെറ്ററിട്ടാ കണ്ടു
ഉ പിന്നെ വേറോന്നും ഇല്ല പിന്നേം വിളിക്കാം ഓക്കെ ബൈ
ഉം